ഹലോ ആ കേൾ ക്കാൻ എന്താ പരിപാടി
കൊറച്ചു നേരം കിടന്ന് ഉറങ്ങി തലവേദനയായിരുന്നു
എന്ത്‌ പറ്റി എന്ത് പറ്റിയിപ്പോ തലവേദന വെര
ഞാൻ ഉച്ചക്ക് ഒരിടത് വരെ പോയരുന്നു ഭങ്കര യാത്ര ചെയ്യുമ്പോള്ള ബസ് യാത്ര വേദരി
ആ അങ്ങനെ പ്രശ്നുണ്ടാവൂലേ ഉം ഉ ഇപ്പൊ ശെരിയായോ
ഇല്ല മാറിയില്ലേ
ഉം ആ ആ നല്ല കാപ്പിട്ട് കുടിച്ചൂടെ നല്ല പൊടിയില്
അതെ അതെ തലവേദന ഒരു സമയത്ത് ഒരു കാപ്പി കുടിച്ച ഉ
ഉ പിന്നെ ചില സമയത്ത് തലവേദന വരുമ്പോ നെറ്റി ഉണ്ടല്ലോ നെറ്റി ഒരു ഷോള് കൊണ്ടു നല്ലവണ്ണം മുറുക്കി കെട്ടണം അപ്പൊ കൊറെ ഇച്ചിരി സുഖം കിട്ടലുണ്ട് അങ്ങനെ ചെയ്താലും മതി നമുക്ക് കൊറച്ചൊരു സമാധാനം ഉണ്ടാകും ആ കുറച്ചേരം നന്നായി മുറുക്കി കെട്ടിവെക്ക ആ ഉം
ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചു ചായ കുടിച്ചു ആ പരിപാടൊക്കെ കഴിഞ്ഞോ നേര പറഞ്ഞ
ആ
ഉം അവിടെ കഴി കപ്പികുടിച്ചോ എന്നിട്ട്
ഇല്ല ഞാൻ ഇട്ടില്ല കുടിക്കണം ഇട്ട് കുടിക്കണം
ഉം ഉം ഉ എപ്പഴാ പോയത് അപ്പൊ പുറത്ത്
അത്ഞാ ഉച്ചക്ക് പോയി
ഉം ഉം
ഹായ് വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മളത് റ്റിരിക്കുന്ന പൊറത്ത് വന്ന ഭയങ്കര ചൂട
ഉം ഉം
ന്നുണ്ടെങ്കിലും ഭയങ്കര ചൂടാ
ആഹ് ഇവടെ ചൂടില്ല ഇവടെ തണ്പ്പ
ആഹ്
ഉം
നമ്മക്കിവടെ മഴ പെയ്യാണെങ്കിലും പൊറത്തോട്ട് പോവുമ്പോ ഭയങ്കര ചൂടാ
ഏ ഇങ്ങട്ട് കോട്ടുവാ ഇട്ണു ഒർക്ക് ശെരിയായിട്ടില്ലേ?
അതെ അതെ
ഒർക്ക് ലെവൽലയ് കൊറേ തലവേദന അങ്ങനി ണ്ടാവും ഉം എവടെ കുട്ടികളൊക്കെ
ഇവ്ടെണ്ട്
ഉം വെന്താ സ് വിദ്യാലയത്ത്ക്ക് കൊണ്ടോണ്ടെ സാനങ്ങളൊക്കെ വാങ്ങ്യോ?
ങ്ങി വാങ്ങി
ഉം പഠനം തൊടങ്ങീട്ടില്ല്യല്ലോ?
ഇല്ല ഇല്ല ഇല്ല
ഉം വ്ടെ ആ ഇവ്ടെ നാളെ മുതല് തൊടങ്ങുംന്നൊക്കെ പറീണ് ണ്ട് എന്താ അറീല
ആഹ് ആഹ്
പണ്ട് ഞമ്മള് സ് കൂൾ പോയ്നതല്ലെ രസപ്പം കുട്ട്യേള് പോണ ക്കായ്ലും
അതെ അതെ പണ്ടത്തെ ആ രസം ഇപ്പം ഇല്ല നടന്ന്ട്ട് വ ഇപ്പളും വണ്ടികളൊക്കെ അതെ വല്ലോട്ത്തും മാങ്ങ പറിക്കാൻ കേറിയാേ ചാമ്പക്ക പറിക്കാൻ കേറും അങ്ങനെയൊക്കെ ചെയ്യും പുളി പറിക്കും കുഞ്ഞിന് ഇപ്പൊ വണ്ടി ഒക്ക ആണെങ്കി
ആഹ് എത്ര അടുത്താണെങ്കിലും വണ്ടീലല്ലേപ്പൊ പോണത് അല്ലെങ്കി വണ്ടി ഞമ്മ ട വണ്ടി കൊണ്ടാക്കും അല്ലെങ്കി സ് വണ്ടീല് കൊണ്ടേക്കും.
ഇന്ന് സൈക്കിളൊക്കെയുണ്ട്
അതാ പറഞ്ഞെ മറ്റേത് നമ്മള് ആ
ഞങ്ങള് അഞ്ച് ആറ് ആ ക്ലാസ്സൊക്കെ ഓട്ടോയിലാ പിന്നെ ഏഴാം ക്ലാസ്സിലായപ്പോ സൈക്കിളിൽ പോകുവായിരുന്നു
ഉം ആ ആ ആ അങ്ങനെയൊക്കയാന്നോ
വരും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വരും അങ്ങനെയാ
ആ ഞാൻ പത്താം ക്ലാസ് വരെ നടന്ന് തന്നെ പോയിട്ടുള്ള
ആ വീടിന്റെ അടു ത്തായിരുന്നോ
പറഞ്ഞാ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ നടക്കാനൊള്ളദൂരൊണ്ട് എന്നാലും എല്ലാരും കൂടെ കൂടിയിട്ട് നടക്കുമ്പോം രസമാണ് ചെറുതെ ന്ന് ഈ എൽ പി സ്കൂള് പഠിക്കുന്ന ടൈമില് എന്താ രാവിലെ പത്ത് പത്തന പത്തര ആകുമ്പത്തേക്ക് ക്ലാസ്സ് തൊടങ്ങും എന്നിട്ട് മദ്രസെ വി ങ്ങാണ്ട് നേരെ പിന്നെ ഭക്ഷണമൊ ന്നും കഴിക്കാതെ അങ്ങനണ് പോക്ക്‌ കേന്നു നേരം വൈകുമ്പോ വെല്ല മടക്കു വണ്ടി പോകുമ്പോ ഞങ്ങളെ കയ് റ്റോന്നൊക്ക ചോദിച്ചു ച്ചിനോ ഇപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ ചിരി വരുവാ എന്നിട്ട് ഒരു ദിവസം ഞങ്ങളെ കയറ്റികൊണ്ടയിട്ടു അയിന്ന് വീണ് ഓട്ടോന്ന് ഉം എനിക്ക് വീ ങ്ങാണ്ട് ആദ്യം എഴുന്നേറ്റപ്പോ മുറിവോക്കെയുണ്ടായി എന്നിട്ട് അതിമെ തന്നെ വീണ്ടും ഈ ഓട്ടോന്ന് വീണങ്ങാണ്ട് മുറിവായി ചോരയൊക്കെ വന്ന് പക്ഷെ ഞാനത് മിണ്ടിയതൊന്നുമില്ല ഞാ നേരെ സ് സ്കൂളിൽ പോയിന്ന് ടീച്ചർമാര് കണ്ടുംങ്ങാണ്ട് വീട്ടില് വിളിച്ചങ്ങാണ്ട് ഉമ്മമാരെ കൊണ്ടെന്ന് പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയക്കുവാ വീട്ടുകാരനെ വെച്ചിട്ട് ഒരു കുട്ടിനെ അപ്പ തന്നെ ഓള് പറഞ്ഞങ്ങാണ്ട് ഓളെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി പിന്നെ ഞങ്ങള് വ വണ്ടി ചോദിക്കലില്ല ഞങ്ങൾക്കായി അതൊക്കെ ഒരു രസമാ അതേമാതിരി കൊള്ളക്കാര് എറങ്ങണ് അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നോ കുട്ടികളെ പിടിത്ത
പിന്നില്ലേ വാൻ ആ വാനൊക്കെ പോകുമ്പോ ഭയങ്കര പേടിയായിരുന്നു പണ്ട്
കാറ് വെള്ളക്കാറ് ആ വെള്ളക്കാറ് കുട്ടികളെ പിടിച്ചന്ന് പറയും ഞങ്ങക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിന്നിട്ടെ ആണ് പക്ഷെ അന്ന് നമുക്ക് പേടിയന്ന് അതേ മാതിരി സംഭവണ്ടായി ഞങ്ങള് ഇതേമാതിരി സ്കൂൾ വിട്ടങ്ങാണ്ടൻന്റെറടുത്ത് ഒരു വീടിന്റെ അടുത്ത് കൊറച്ച് ഇങ്ങനെ മു ണ്ട് അവി ടെ നിന്നാണ്ട് ഞങ്ങള് നലഞ്ച് ആൾക്കാണ്ട് വെള്ളം കുടിക്കാണ് പോയി വാട്ടർ ബോട്ടിൽ നിന്ന് അങ്ങനെ അതിൽന്ന് കുടിച്ചടിയില് ഒരു വ വെള്ള കാറ് കൊടുന്നട നിർത്തിക്കണ് എന്നിട്ട് ഞങ്ങള് കൊള്ളക്കാരാണ് ഞമ്മള് പിടിച്ച് വന്നക്കണൊന്നും പറഞ്ഞങ്ങാണ്ട് നിന്റെ ആ വെള്ളക്കുപ്പി കടട്ടങ്ങാടി ഓടു പോയി ഇപ്പക്കെ നോക്കുമ്പോം ചിരി വരിയാണൊക്കെ ആലേശഭം അങ്ങനെ സംഭവം ഒന്നും ഇല്ല പക്ഷെ എവിടയൊക്കെ കുട്ടികളെ കൊണ്ട പോണ കാര്യക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാല് അത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് എങ്ങാണ്ടേ
ഈ ഗോൾഡെക്കെ ഊരി എടുത്തിട്ട് അങ്ങനെ കൊണ്ട് കളയും ചെലന്നെ കൊന്നു കളയും കൊണ്ടപോയിട്ട് ഉം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്
ഉം
ആഹ ഇപ്പഴും എന്തൊക്കെയാ നടക്കുന്നു
ഉം ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുട്ടികൾക്കെ ഒറ്റക്ക് പോകാൻ പറ്റാത്തക്കെടൊക്കുണ്ട് ഇപ്പൊ കൊള്ളക്കക്കാരക്കയും പേടി കുട്ടികളെ പേടിപ്പിക്കുന്നും മറ്റതൊക്കെയാണ്
അതെ
ഉം അന്ന് അതേമാതിരി ഈ നെല്ലി പുളി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മാങ്ങ അയിന്റെ ക്കെചോട്ടു പോയി ഇങ്ങണ്ട് പറക്ക നമ്മളത് നമ്മള് ചോദിക്ക കൂടില്ല ഏതോ ആൾക്കാർ അല്ലെങ്കിൽ ഏതോ തൊടുത്തൊക്കെ കേക്കാരോ ആ ഏ ഇതോ തൊടൊക്ക കേക്കറ എന്നട്ട് അവിടെൊക്കെ പോയി ഇങ്ങാണ്ട് അതൊക്കെ പറിച്ച് പെറക്കലുണ്ടയിന് ഇല്ലെത്ത് എറിഞ്ഞങ്ങാണ്ട് ചെക്കൻമാരു ണ്ടാവും ഓര് കല്ലെടുത്ത് തെറിഞ്ഞങ്ങാണ്ട് വീഴ്ത്തും
ചിലര് വഴക്ക് പറയും ചിലര് വഴക്ക് പറയുംയും ചിലര് കുഴപ്പ പ്പില്ലാ കമ്മിആട്ട് നിൽക്ക്
എന്നാലും വയ്ക്ക് പറഞ്ഞാലും
പക്ഷെ ആഹ സ്മന്ന് ചാമ്പക്കായിക്കെ ചെമന്ന് നീന്നക്കുന്നത് കാണമ്പോ കൊതി വരും
ആഹ ആഹ ഇപ്പൊ അതൊക്കെ ആലോചിച്ച്പോളേ എന്തോ പോലെ തോന്നാ ഇപ്പം എന്താ ഇണ്ടെങ്കി ചോദിക്കും നമ്മളെ വീട്ടു തന്നെ ഉണ്ടെങ്കി തന്നെ വേണ്ടന്ന അപ്പുറത്ത് ഇപ്പുറത്ത ഉണ്ടെങ്കി നമ്മള് ചോയിക്കൂല്ല നമുക്ക് എടുക്കൂല്ലല്ലോ അങ്ങനെയൊക്കെയല്ല ഇപ്പം ഇന്ന് അങ്ങനെന്നു അല്ല നല്ല രസേന്ന് തെര്ക്കൂട്ടാ സ്കൂൾക്കൊക്കെ പോണതെ
അതെ സ്കൂൾല് സ്കൂൾ പഠിക്ക്മ്പോ വിചാരിക്കും പെട്ടെന്നൊന്ന് കഴിഞ്ഞിട്ടിയാതി അങ്ങനെക്കെ. കഴിയുമ്പോ വിചാരിക്കും അയ്യോ പെട്ടെന്ന് തീരണ്ടാ ആ
നഷ്ടായിപ്പൊ ഉം പിന്നെ അതു അ ല്ല ശര്ക്ക് ഭഷ കഞ്ഞിക്കെന്നല്ലോ ഒരു നേരൊക്കെ ചോറും ഒരു നേരം കഞ്ഞി. അതേ മാരി ബി ബിരിയാണിയോ അങ്ങത്തൊന്നും ഉണ്ടാവൂലല്ലോ എർച്ചി, മീന് ഈ കോയിക്കെ ആയ്ച്ചീല് ഒരു ദിവസക്കെല്ലെ ഇണ്ടായിന്നുള്ളു.
അതെയതെ പിന്നെ സ്കൂളിന് പാൽ, മുട്ട ആഹ പിന്നെ കൊറച്ചൂടെ വളർന്നപ്പോ ഭയങ്കര മടിയായിരുന്നു കൊർച്ച്
ഇപ്പൊ അങ്ങനെ എമ്മക്ക് വേണ്ടതൊക്കെ ഇപ്പ മ്മക്ക് കിട്ടും.,
പിന്നെ ഫ്രണ്ട്സ് ഒക്കെ എന്താ അവരോടെക്കെ പറി. ഭയങ്കര ഇൻട്രസ്റ്റ്.
ആഹ ആ
എവിടെലൊക്കെ പോവാന്
ഉം ഉം ഉം. അതാർഞ്ഞേ പണ്ടത്തെ കല്യാണം ഇപ്പത്തെ കല്യാണൊക്കെ ആന്ന് നെയ്ച്ചോറൊക്കെര്ന്ന്ല്ലേ കാര്യയിട്ടുണ്ടായിന്ന്
ആതെ.
ഉം ഇപ്പൊ എവിടെ നോക്കിയാലും ബിരിയാണി അല്ലെങ്കിൽ മന്തി,
മന്തി ഉം ഇപ്പ മന്തിയ ഇപ്പം കൊച്ചൂള്ളാര് വരെ മന്തി മന്തി മ തീന്ന് പറയും.
ആഹ് കബ്സ, മന്തി അങ്ങനെയക്കായി മാറി. പിന്നെ പൊരിയും കാരിം അങ്ങനത്തത് അങ്ങനെയുണ്ട് എല്ലാതും ഉണ്ടല്ലോ ഉം. ഇപ്പൊ കൂടുതലും വീടുകളിലെല്ലോ കല്യാണം നടക്കണ് ഓഡിറ്റോറിയം മറ്റിലെടുത്തൊക്കെ അല്ലേ?
ചെലോർടെ എൻഗേജ്മെന്റോ ക്കെ വീട്ടിൽ വെച്ചാണല്ലോ
ഉം ഉം ഉം വേറെന്തൊക്കെയാണ് എന്നിട്ട്? എന്താ ന്നിട്ട് കിടക്കന്നെ?
ആഹ് കിടക്കുവാ.
ഈ സമയത്ത് കിടക്കാൻ പാടില്ല പറയാലോ സന്ധ്യ ടൈമില്.
ആഹ പറയും പറയും
ഉം
വിളക്കു കത്തിക്കുന്ന സമയത്ത് കിടത്തൂ കിടന്നൂടെ
ഉം ഇ നേര നട
ആ എത്ര വയ്യാത്ത ഒരു സ്ഥലത്ത് കിടന്നൂടാ എന്ന് പറയും
ഉം നെറ്റി നെറ്റിമ്മ അങ്ങനെ ഷാള് കെട്ടിയോക്കട്ടോ അറച്ച കുറച്ചങ്ങ ങ്ങൊ അഞ്ച് മിനി നോിയോക്ക നല്ല മാറ്റംണ്ടാവും
ആ ആ വിക്സ് ഇട്ടിട്ട് ആ
ഇൽ യെ
വിക്സ്‌ ഇട്ടിട്ട് കെട്ടണം അതോ സദ രീതിയില കെ
വെറുതെ കെട്ടിയൽ മതി വെറുതെ കെട്ടിയാ മതി കോട്ടന്റെ നല്ലത് മറ്റിനെക്കാളും മറ്റേതാണ് എന്ത് മല്ലീക്കാരം ഈ പോളിസ്റ്റോൺ ഒന്നും കട്ടണ്ട കോട്ടൻ നല്ലത് കോട്ടൺ ഷാലിട്ടും അതായ ഏറ്റവും നല്ലത്
ആഹ ആഹ
ഞാന അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അപ്പൊ നല്ല മാറ്റം തോന്നലുണ്ട്.
ആണ എപ്പോഴും വരാറുണ്ടോ
ഇല്ലല്ല എപ്പളും ഇതേ പോയി യാത്ര ചെയ്യുമ്പോൾ അങ്ങനെക്കെ പോവുമ്പോള് ഉ ശരിട്ട
ആ ഓക്കെ ഓക്കെ
ശരി ഉം ഉം